ആഹ്കേൾക്കുണ്ട്.
ആഹ് ആയിക്കോട്ടെ എന്തൊക്കെ ചായപ്പണിയോക്കെ കഴിഞ്ഞോ
ആഹ് ചായപ്പണിയൊക്കെ കഴിഞ്ഞീ കുട്ടിയൾത് മദ്രസ് സ്കൂൾക്ക് ഒരാള് സ്കൂൾല് പോയിന്
ഇന്ന് സ്കൂൾ ഇണ്ടോ?
ആഹ് ഇവിടെണ്ട് ഇവിടെ എൽ പി ഒക്കെ ഇണ്ട്.
ആഹ് ആഹ്
ഉം ഓള് ഇപ്പ വന്ന് അവള വണ്ടി വന്ന് സ്കൂളിൽ പോയി മാറ്റെ വലിയോള്ണ്ട് പനിച്ചെട്ക്ക്ണ്ട് ഇന്നലെ സ്കൂട്ട് ഒന്ന് പനിയായിണ്ട്കേടാക്ക്
ആഹ് ആഹ് ഓളത്രില്ലാണ്?
ഓള് പത്തിലാണ് ഇന്നലെ വൈന്നേരപ്പ സ് സ്കൂൾട്ടന്നാണ്ട് എല്ലാർക്കും പനിയാണ് റ്ഞ്ഞ് ക്ലാസ്സ്ല്
ആഹ് ശരി ഇപ്പൊ വൈറലായിട്ട്ണ്ട്
ആഹ് അതെന്നെ ഉം ഒരാള് പൻച്ച് ഉ ച്ചായപ്പൊ പോയിന്നറഞ്ഞ് പിന്നയ്ന്റെ വൈത്തലെ കൊർചെയ്ഞപ്പം വേറെ കുട്ടിക്ക് പൻച്ച് അയ്നിം പറഞ്ഞയച് പിന്നെവലൊക്കെ പിന്നോരോരുത്തർകോരോരുത്തർക്ക് പനിയായിട്ടെല്ലാരും ക്ലാസിലാകെ പനിയാണ് വൈറൽ പനിയായി
എന്താ അത് എല്ലാർക്കും ആവ്ണോണ്ട് ഒരാൾക്ക്ണ്ടായി കഴിഞ്ഞാൽ എല്ലാർ
അതന്നെ പിന്നെപ്പറയാമ്മള് ക്ലാസ് ലെക്കാവുമ്പോ എല്ലാരൂടി ഒര് ബെഞ്ച്മ്മലന്നെ മൂന്നും നാലും അഞ്ചൊക്കെ കു ട്ട്യോള്ണ്ടാവൊയ് ആ ആ അതന്നെ അപ്പഞ്ഞ്പ്പൊ കൊണ്ടോയോക്കണം കൊർച്ചെയ്യട്ടെ കാൺചാന്ന്ട്ടും കാര്യല്ലെയ് ആഹ് വ്ട്ന്ന് കൊർച്ച് പോവാണ്ട് നമ്മള് അരണിക്കൂറിൻ്റൊക്കെ ദൂരണ്ട് ഓട്ടോ കിട്ടീട്ട് വാണം പോകണെങ്കി
അതെലേ ബസ്സ്ള്ള ഏരിയല്ല?
ആഹ് ബസ്സിന് കിട്ടണോട്ത്ത്ക്ക് കൊർച്ച് നടക്കാണ്ട്
ആഹ്
നമ്മള് പിന്നെ ഇബട്നാവുമ്മള് വീടിൻ്റെട്ത്ത്ന്ന് ഓട്ടോ കി ട്ട്യാ പിന്നെ ഓട്ടോ കിട്ട്യാ പിന്നെ ഹോസ്പിറ്റല്ന്റവ്ടെറ്റം പോവാ
ആഹ് ശരി
ബസ് പിന്നാമ്പൊമ്മള് ഇവിടന്നങ്ങട്ട് കൊർച്ച് നടക്കണം ബസ്സ് കേറാന് പിന്നെ ബസ്സെറങ്ങീട്ടും മാണം കൊർ
ന്നാലും നടക്കാണ്ടാവും ആഹ്
ആണ്ട് ആണ്ട് ഓട്ടോ കിട്ടാണെങ്കി പത്തുർ പ്പ്യന്റെ ചാർജോണ്ടവ്ടെത്തും ആഹ് പിന്നെങ്ങട്ട് പോരുമ്പമ്മള് ഓട്ടോ വിൾച്ച് പോണ്ടിയെരും പ്പൻമ്പരു
ആ ആ ആ ഞമ്മളെറങ്ങി പോണ വഴി ക്ക് വണ്ടി കിട്ട്യാല്
ആഹ് ആഹ് അങ്ങനാവുമ്പൊ പൈസ കൊറവ്ണ്ടാവും വണ്ടി ഇസ്കൂളുള്ള നേരാവുമ്പോ വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാ
ആ ആ ശരിയാ അപ്പൊ കൊർച്ച് കഴിഞ്ഞ്ട്ട് പോയാ മതിയല്ലോ?
ആഹ് ഞാൻ കൊറച്ചുടി കഴിഞ്ഞിട്ട് പോകാ വിചാര്ച്ചത് എന്നാ പിന്നെ തെരക്കും മറ്റേ ഇപ്പം നമ്മള് പോയാല് കൊറേ നേരം വരിക്കെണ്ടി വരും
ആഹ് അതെ
ഡോക്ട് വരാനും നേരം വെകും പിന്നെ ഉച്ചന്റെ ശേഷൊക്കെ പോയാല് നല്ല സുഖാ അയ്ന് മാത്രാളൊന്നുണ്ടാവൂല ക്ഷെ ഡോക്ടമ്മാര് നല്ല ഡോക്ടമ്മാരൊന്നൂണ്ടാവൂലന്ന് ണ്
ആഹ് രാവിലെ രാവിലേണ്ടാവൊള്ളു ഗവൺമെന്റിലാ
ആ ഗവൺമെൻ്റിലാ ഞാ ഇങ്ങൻത്തെ പനി ക്കൊക്കെ ഗവൺമെന്റല്ലെ നല്ലത് അവ്ടെ മറ്റോട്ത്ത് കൊറേ പൈ സ കൊണ്ടേടാന്നല്ലാതെ
ഉം വെർതെ കാര്യല്ല്യ അത് ഇവിടുന്നാ മരന്ന് കിട്ടണ്ടത് കിട്ട്യാതന്നെ മാറൊള്ളു
ഈ വയറൽ പനിക്കൊക്കെ നല്ലത് ഗവൺമെന്റന്നെ
അതെ ഉം
ഇപ്പയ്ന് പണ്ടെത്താര്യൊന്നല്ല ഗവൺമെൻ്റിലൊക്കെ മരന്ന്ണ്ട്
ആഹ് ഇപ്പൊ എല്ലണ്ട് മര്ന്നും ഡോക്ടർമാരും ഒക്കെപ്പൊ ഏത് വാണെങ്കിലുണ്ട് ഉം
ആ, പിന്നമ്മള് കൊറച്ചേരം ചീട്ട്ട്ക്കാനും ഡോക്ട്ടെ കാണിച്ചാനൊക്കെ കൊറച്ചേരം നിക്കണ്ടിയരും അവ് തൊള്ളു ആഹ് പിന്നെ അത്കഴിഞ്ഞ് ഇപ്പൊക്കയ്ന് ഹോസ്പിറ്റലിലൊക്കെ.. ആ അതന്നെ പിന്നേറയാൻ പണ്ട ത്തായിരുന്നല്ലേ. ഇപ്പൊക്കെ ഇരിക്കാനും ഒക്കെ സൗകര്യണ്ടല്ലോ.
ആ, അതെയതെ പ്പൊ റെ മാറ്റങ്ങള് വന്നു എവിടെങ്കിലൊക്കായിട്ട് ഇരിക്കാനും സ്ഥലണ്ടാവും
ഉം. ഇപ്പം ഗവൺമെന്റോസ്പിറ്റലൊന്നും പണ്ടത്തയിരൊന്നല്ല.
അല്ലല്ല. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഇരുപത്തി നാല് മണി
ഏ, ഇര്പത്ത്നാല് മണിക്കൂറുണ്ട്. ഇപ്പം നമ്മൾ ചെന്നാലും നല്ല നല്ല നമ്മള് പ്രൈവറ്റിനാട്ടീലും നല്ല കെയ്
തെരാൻണ്ട്. ആവശ്യത്തിനേ മരുന്നെഴുതുള്ളൂ പ്രൈവെ
അതെ അതെ. ആ, ഓല് പൈസക്കൻസരിച്ചല്ലേ. അതെ. ഏ, ഉം. പിന്നെ പിന്നേ നമ്മളീ പനിംതും ആയാലും ഇവ്ടള്ള മരുന്ന് കൊട്ത്ത്ട്ടൊന്നും കാര്യല്ല.
കാര്യല്ല അത് പൊട്ടിച്ചെച്ച മര്ന്ന് കൊട്ക്ക്ണത് വെറുതെയാണ്
ഞാന് പിന്നെ ഓൻ കയിഞ്ഞ ഇപ്പ കഴിഞ്ഞാഴ്ച്ചേ വല്യോൻ പനിച്ചീന്നു ഓന് കാണ് ച്ചോട്ന്ന് ഓന് കാണിച്ച മെര്ന്നൊക്ക് ഇവ്ടണ്ട് പക്ഷെ കുടിച്ച് കാര്യല്ല പോണ് അവടെ പോയിക്കാണ്ട്ള്ള ആ മര്ന്നെന്നെ ആ പനിന്റെപ്പൊ പനിന്റെ ഗുളികന്റെ കൂടെ വേറരു ചെറീ ഗുളിക ക്‌ട്ട്ണ്ടല്ലോ
ആ. ആ ആ. ഒപ്പം കുടിക്കാൻള്ള ആ ഗുളികിം കൂടി കൊട്ക്കണല്ലേ. അമ്മളെ പാരസറ്റമോള് മാ
അല്ലേ വാങ്ങും ഉം ഇല്ലില്ല പിന്നിപ്പം പാരസെറ്റമോള്റ്യയാ നമ്മള് വേഗാണ്ട്ട് ട്ട് കൊടുക്കും. കേടാണ് കാണിക്കാതെ കുടിച്ച്ണത്. ഉം. നങ്ങത്ത് ശ്രദ്ധിച്ചൂല. മ്മള് പനിയെല്ലേവെച്ച് അതണ്ട് കൊടുക്കും.
ഉം. മര്ന്ന്ട്ത്തൊട്ക്ക്ണ ആൾക്കാരന്നെ അയിനെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്ത്ട്ട്ണ്ടല്ലോ ന്നാലും ആരും അത് കേക്കൂല്ല. എല്ലാരും വീണ്ടും പനിവരുമ്പോ പനി എന്തേലും ചെറ്തായിട്ട് വരുമ്പത്തിന്
ആ, ഇപ്പൊ ഈ പാരസെറ്റമോള് കുടിച്ച് ക്കാണ്ടാണല്ലോ ഒര് വിധ രോഗങ്ങളൊക്കണ്ടാണത്. വേദനസംഹാരി കുടിച്ച്കാണ്ട് കിഡ്നിക്ക് വരെ കേട് വര്ണ്ടല്ലോ ഉം ആരും ശ്രദ്ധിക്കൂല പിന്നെന്താ? അന്റെ പണിയൊക്കെ കയിഞ്ഞോ?
കല്ല്യാണണ്ട്. അപ്പ കല്യാണത്തിന് പോണം
ഏഹ് ഇന്നൊവ്ടെ കല്ല്യാണം
കല്യാണം എന്ന് ആ കാവ ന്റെ അമ്മായിന്റവ്ടെ
ഏഹ് കൊറച്ച് പോവാണ്ടോ
ഏഹ് ആഹ് കൊറച്ച് ഒര് അരമുക്കാമണിക്കൂറ് ആഹ് ഇവ്ടുന്ന് വീട്ടിന്നെല്ലാരും കൂടെ ഒരുമിച്ച് പോവാണ്
ഹസ്ബന്റ് പണിപ്പ ഇണ്ടാവില്ലായിരിക്കുന്ന്
ഇല്ല. ഹസ്ബന്റില്ലേ. ഹസ്ബന്റ് ന്നലെ വർക്ക്ന് പോയതാ. അവർക്കെത്താൻ കഴിഞ്ഞില്ല.
അപ്പൊ കല്യാണായിട്ട് ലീവൊന്നു ആക്കീല
ലീവാക്കീല. അത് എപ്പഴാ വിളിക്കുന്നെച്ചാ അപ്പ പോണം. അയിന്റെ മു പ്പം നാലീസം ഇവ്ടണ്ടായിരുന്നു. അത് ഡ്രൈവറായി പ്‌വാണെങ്കി. അപ്പൊ അവ അവരെപ്പൊഴാ വിളിക്ക്ണ്വെച്ചാ ഈ സൈലം കോളേജ് ന്റെ ബുക്കിന്റെ വർക്ക്ക്കെ ചെയ്യ്ന്ന്ണ്ട്. അപ്പോലോരോ വർക്ക്ട് തരുമ്പോ അപ്പെപ്പഴാ പോകണ്ടിവര്അച്ചാ അപ്പ പോണം.
ക്ക് കൊണ്ടാവാൻ പോവാണ് എറക്കാന്
ബുക്ക് എറക്കാനല്ല ബുക്ക് അവടെ ഓല് ഡിസൈന് തരുമ്പോ ആ ഡി സൈൻ ചെയ്തിട്ട് അവിടെ പ്രസില് കൊട്ക്കണം. ഉം. പ്രസ് ഏ ആ അപ്പൊ ഓലെപ്പഴാ ഓൽക്കെപ്പഴാ ബുക്കേണ്ടതെച്ചാ അപ്പ പറഞ്ഞ അപ്പ അയിനൻ ചിരിച്ചപ്പ വ്ടന്നെറങ്ങണ്ടിയരും. ഏ, അയ് എന്നൊന്നും
പോയാല് എന്നൊന്നും വെരുണ്ടാവൂലല്ലേ
ഇല്ല ആ പോയാ രണ്ട ചെലപ്പോ ഒരാഴ്ച ചിലപ്പോ മൂന്നു ദിവസം ചിലപ്പോ നാല് ദിവസം
ആഹ അപ്പൊ അ അയ്ന് അയ്ന് മാത്രമുള്ള പണിയൊക്കെ ഉണ്ടാവോ
ആ അത് ആ സൈലം കോളേജ് അർഞ്ഞാല് നമ്മളെ ഈ ന്താണ് കേരളത്തിൽ ഒരുപാട് സ്ഥല ത്ത്ണ്ടല്ലോ അവ്ട്ക്ക്ള്ള മൊത്തം ബുക്കും ആഹ് ഓൺലൈന് പഠിക്ക്ണ അയ്ന്റെ കോളേജ് അതിന്റെ ഓഫ് ലൈനും ണ്ടല്ലോ
ആ ആ ആ
ആഹ് അപ്പൊ ഒരു ഭയങ്കര വല്യ കോളേജാണ് അയ്ൽക്ക് ള്ള ബുക്ക്ന്ന് പറഞ്ഞാല് ഒരു ഒരുപാട്ണ്ടാവുല്ലോ വലിയ ലോറിയിലൊക്കെയാണ് ബുക്ക് കോണ്ട്ര
ആഹ് അല്ല കോളേജ്ന്ന് പറഞ്ഞാ നമ്മള് എങ്ങനെ പത്താം ക്ലാസ്സ് ങ്ങനഒക്കെ ഇള്ളതാ അതൊ ഡിഗ്രി
പ്ലസ് വണ് പ്ലസ് ടു മുതൽണ്ട് ആഹ് മ് പിന്നെ ഈ നീറ്റിന്റെ ഒക്കെ മെയിൻ ആയ്ട്ട്ള്ള ഇതൊക്കേണ് അഹ് ആഹ് പിന്നെ
ന്നട്ട് എങ്ങനെ പിന്നെ ഉം പ നമ്മള് പോണേനൻസരിച്ച്ള്ള ആ കൂലിയൊക്കെ കിട്ടേര്ക്കുലേ
ആഹ് അത് കിട്ടും പിന്നെപ്പോ എന്താണ് മാസത്തില് മാസത്തിലല്ല ഓൽക്ക് ങ്ങനെ ബുക്കിന്റെ ഒരുമിച്ചിട്ട് വരിയാ ചെയ്യ പൈസ അപ്പൊ ഇവര് ഒറ്റക്കല്ല വേറിം പാട്ണർമാര്ണ്ട്
ക്കാര് ഇണ്ടാവും ആഹ്
മ് മ് അപ്പൊ നമ്മ അവര് വരു തരുന്നവരെ മ് കാത്ത്ക്കണം ചലപ്പോ നമ്മള കയ്യിന്ന് ട്ത്ത്‌ട്ട്‌ അണ്ടി ന്താക്കണ്ടി വരും പിന്നോര് തരുമ്പോ അത് മെയ്ന്റയിൻ ചെയ്യണം
ആഹ് ആഹ്
അങ്ങനെഒക്കെ
ഉം അപ്പൊ കല്ല്യാണം അങ്ങനെ ഒന്നും ഉണ്ടായാല്
ആഹ് പോരാൻ കഴിയുലഇവടെ ഇണ്ടെങ്കി പോരന്നല്ലാതെ അത് വീട്ടരൊക്കെ പറിം ആ ഇവര കാര്യം ഇ ങ്ങന ണാവോ എന്നൊക്കെ പറിം ചെയ്യും കല്യാണത്തിൻ ഓന് ണ്ടാവോണാവോ എന്നൊക്കെ പറിം ഓൻ പോയി പറഞ്ഞപ്പോ ഉമ്മ പറയുണ്ട് ഞങ്ങൾപ്പ ഇന്നലേ പറഞ്ട്ടൊള്ളൂ ഓ പോവ്വാണാവോ ന്ന്ള്ളത് ന്ന് ഒക്കെ പറഞ്ഞ്
ആഹ് ന്നിട്ട് എങ്ങനെ പോണേ തറവാട്ട്ന്ന് എല്ലാരും പാടെ പോവ്വ
ആഹ അവിടെന്ന് എല്ലാരും കൂടെ പോണം രണ്ടാള അടുത്ത് വണ്ടി ഉണ്ട് അപ്പോ എല്ലാരും കൂടെ ആ വണ്ടിയിൽ അങ്ങനെട് പോകവും
ആഹ് ആ ആ എങ്ങനെ ചെർദിനേ കൊണ്ടോവ് ണ്ടോ
ഏഹ്
ചെർദിനെ
ആഹ് ഓനെ കൊണ്ടു പോണം ഞാൻ പോണില്ല വിചാരിച്ചാണ് ഓന പ്പ അങ്ങനെ അതികം പൊറത്ത്ക്ക് പോവലില്ല അപ്പൊ മ് അത് പറഞ്ഞു ഞാൻ കല്യാണം പറയാൻ വന്നാൾ കെരണ്ടപോലും സമ്മയ്ക്ക്ണില്ല ഇയ്യ് കുട്ടിനേറ്റ് പോരേ വരാതിരിക്കണ്ട അതൊന്നും സാരല്ല ഓനെ നമ്മുക്ക് എവിടേലും കിട്ടോ ഓൻ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ
ആഹ് ആഹ് അല്ല കുട്ടിനെ അറിയാന ഇപ്പ അവിടെ റൂമില് പിന്നെ പക്ഷെ ഓല്ക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ
അതൊ ആ ഒരു ബുദ്ധിമുട്ട് കാരണാപോവാത്ത് എല്ലാതെ ഞാൻ ഒന്നേറ്റ് പൊറത്തൊക്കെ പോവും അയ്നൊന്നും ക്ക് പ്രശ്ന അതൊന്നും കുഴപ്പില്ല ഇത് ഈ ഭക്ഷണം കൊടുക്കേണ്ട കാര്യതില് കൊറച്ച എടങ്ങേറാ ആഹ കൊടുക്കാനും ഓൻക്ക് കഴിക്കാനും കുറച്ച് ബുദ്ധിമുട്ടണെ ഓൻക്ക് ങ്ങോട്ട് തോന്നണം
ഓന്റെ പ്പ തൊള്ളേൽള്ള പല്ലൊക്കെ പോയിണോ
ഇല്ല പല്ലൊക്കെ ഉണ്ട് പക്ഷെ ചവക്കാന റിയില്ല ഒന് ക്ക്
കാനറില്ല അപ്പ ന്താ ജ്യൂസ് അടിച്ച് കൊടുക്കലാ
അല്ലല്ല ചോറിനെ തിന്നവും വിഴുങ്ങ
ങ്ങാലേ ആഹ ആഹ്
ചോറ് ഓന്ക് ചോറ് കട്ടിള്ള ഭക്ഷണങ്ങൾ വേണോഓന്ക്ക് കിട്ടില്ലാത്തത് ഓന്ക് പറ്റ്ണില്ല കട്ടില്ല നമ്മള്പ്പോ ചോറന്നെ നല്ല വെന്ത് കഴിഞ്ഞാല് ഓന്ക്ക് വെയ്യ തിന്നാന് എങ്ങനെ ഡ്രൈ ആയ്ട്ടള്ളത് എന്നാ പ്പാത്തി അങ്ങനള്ളത് അങ്ങനെ പൊട്ടിച്ചടുത്തത് തിന്നാനും വെയ്യ കറി വെച്ചിട്ട് നമ്മളൊരു പരുവാക്കി അങ്ങനെ കൊടുക്കണം
നമ്മള് കൈണ്ട്ങ്ങനെ ഇതാക്കി കൊട്ക്ക അഹ് ആഹ്
എന്നാ മിക്സിൽ അടിച്ചാലൊന്നും തിനാൻ ഇഷ്ടല്ലാട്ടോ അതൊന്ന് ഉം ഉം ഒക്കാനിക്കാൻ വര ചെയ്യ
ഏഹ് അപ്പൊ ഫുള്ള് മുണങ്ങി വിടാലെ
മുണ്ങ്ങി വിടാ പക്ഷെ കണ്ടാ തോന്നും ഓൻ ചമക്കാണ് ന്ന്ള്ളത് അത് ഈ വിഴുങ്‌ണ കാരണം ഓന്ക് ഫുഡ്
ഇണ്ടാവും അയ്ല്ലേയ്
ആഹ് ഇണ്ടാവും ഉം ഈ കണ്ടാ തോന്നുന്നും നമ്മുക്ക് ഓന് ചവക്കല്ല എന്താണ് ചവക്കാണ് തോന്നും പക്ഷെ ഈ ചവക്കാതെ ഇറക്കണ കാരണം കഴിക്കണത് മൊത്തം പൊർത്ത്ക്ക് ഓവും ഓൻ ഇനാവോണ്ട് ഇങ്ങനെ നമ്മൾ മുട്ടായി കഴിക്കുമ്പോലെ നൊണന്ന് നൊണന്ന് കഴിച്ചുമ്പോ രോ നാവുന്തലിനും ഓന്റെ ഇങ്ങനെ പോർത്ക്ക് വര ഭക്ഷണം ഫുള് പുറ പുറത്തു പോകും അതാണ് കൊടുക്കാനുള്ള പൊറുത്തൊക്കെ പോകുമ്പോ കൊടുക്കാനരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഒറ്റക്ക് പോവല്ണ്ട് പോർതക്കെ പോവല്ണ്ട് അപ്പൊ ഓൻക്ക് ഞങ്ങള് വണ്ടീന്ന് അങ്ങനെ കൊടുക്കും
അഹ് ആഹ് അപ്പൊ ഞമ്മക്കക്കെ പറ്റും പക്ഷേ ഒരു വീട് വിട്ടിലൊക്കെ പോയി കൊടുക്കുമ്പോ നമ്മോക്കൊരു ബുദ്ധിമുട്ട് ആഹ് അതന്നെ അഹ് അതെ അതെ
പിന്നെ റൂമൊക്കെ ഉണ്ടങ്കിൽ ഉള്ളിൽ ഒറ്റക്ക് കൊണ്ടയ്ര്ത്തീറ്റ് കൊടുക്കണം
ആഹ് വീട്ട്ന്ന് പോകുമ്പോ നല്ലോ പള്ള നറച് തിന്നാൻ കൊട് ട്ത്ങ്ങാട് കൊണ്ടവ ലേ അങ്ങനെക്കെ വാണ്ടിയെരും ആഹ് ഇവടെ ഞങ്ങളെ പരിസരത്ത് അങ്ങനെ ഒരു കുട്ടിണ്ടായിന് ഓ പിന്നെ ആഹ് അ കുട്ടിക്ക് തൊള്ളലെ പല്ലൊക്കെ പോയിന്
ആഹ് പല്ല് ഇതുവരെ കൊയപ്പോന്നുല്ല പോയതൊക്കെ വന്നു അപ്പൊ സമയത്തിന് പോവും വരൊക്കെ ചെയ്ത്കുണോ
അഹ് ആഹ് എന്നട്ട കുട്ടിന്റെ പല്ലൊക്കെ പോയിട്ട് ഓൾക്ക് തിന്നാൻ കൊടുക്കാനെക്കെ ഭയങ്കര ബുദ്ധിമു ഫുള്ള് പല നമ്മൾ തിന്ന്ങ്ങാണ്ട് തൊള്ളമക്ക് ശെരിക്കിനൊന്ന് ബ്രഷ് ചെയ ടുത്തോട്ക്കാനൊന്നും വയ്യലോൽക്
നടക്കൊ കുട്ടി
ഇല്ലല നടക്കൊന്നുല്ല അത് മരിച്ചിട്ടോ കുട്ടി
അതെ ആഹ്
ഉം അത് പതിനെ പയ്നെട്ട് വയസ്സരൊക്കെ നിന്ന്ണ്
ആഹ് എന്ന ഞാൻ വിളിക്കട്ടോ
ആഹ് എന്നാ ശരി എന്ന ഓക്കെ